ഹലോ നമസ് നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയുണ്ട് വിശേഷം?
സുഗായിട്ട് പോകുന്നു. എന്താ പരിപാടി.
പരിപാടി മ മക്കൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കഴിച്ചാട്ട് ഇവടെ നിലത്ത് ഒന്നായിട്ട് ചിന്തിയിട്ടുണ്ട്.
ക്ലീനിങ്ങിലാ
അപ്പൊ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു.
ഉം
എന്താണ് നിങ്ങൾക്ക് എന്താണ് പരിപാടി
പരിപാടി ഒന്നും ഇല്ല മക്കൾ ഒക്കെ സ്കൂൾ വിട്ട് വരാൻ ആയില്ലേ വൈകുന്നേരം ആയിലെ അപ്പൊ ഇങ്ങനെ അവരെയും കാത്ത് ഇങ്ങനെ നിക്കാണ്
ഉം
എന്താ സ്കൂളിൽ പഠിപ്പിക്കൽ ഒക്കെ തുടങ്ങിയോ അവിടെ ഒക്കെ
ആ സ്കൂളിൽ പഠിത്തം തുടങ്ങി ഉം മോൾ വന്നാട്ട് ഓരോന്ന് ഇങ്ങനെ പറയും പാട്ട് എടുത്തു അത് എടുത്തുന്നൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടിത്തരും
ആഹ്
അവിടെ സ്കൂളിൽ ഒക്കെ തുടങ്ങിലെ ആയല്ലോ പത്ത് പത്ത് ദിവസം സായിലെ സ്കൂൾ തുടങ്ങിയിട്ട്
ഇവടെ നൈസറിയിൽ പോണ മക്കളാ അപ്പൊ പിന്നെ എൽ കെ ജി പുതിയ കുട്ടികളെ ചേർത്തിയവർ ഒക്കെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ ലെവലായി വരുന്നുള്ളു
ആഹ് വേറെ കുട്ടികളകരച്ചില് കാണുമ്പോൾ അവർക്കും കര
ആഹ് ഇനിയിപ്പോ അതൊക്കെഅക്ഷരങ്ങളുംതൊക്കെ പഠിച്ച് വന്നിട്ട
അപ്പോ ഒഴിവ് ഈ വെക്കേഷൻ സമയത്ത് തീരെ ബുക്ക് എടുത്തു നോക്കിയിട്ടുണ്ടാ വില്ലല്ലോ അല്ലേ
ആ ബുക്ക് അക്ഷരങ്ങളൊക്കെ അങ്ങനെ എഴുതി നോക്കൽ ഉണ്ടായിരുന്നു ന്നെ ചെറിയ ക്കളല്ലേ അവർക്ക് നഴ്സറി ഇന്ന് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ അവര് ബുക്ക്ടുത്ത് നോക്കുകയില്ല
ആ
ടീച്ചർമാർ ന്തെങ്കിലും വർക്ക് വിട്ട് തരുമ്പോ അത് ചെയ്ത് ങ്ങട് വിട്ട് കൊടുക്കും അതിന്റെ ക്കു ടെ നമ്മ ളങ്ങനെ നികണല്ലോ അവരുടെ കൂടെ
മ്മ് ചെറിയ മക്കളാമ്പോ നമ്മൾ ഒപ്പം ഇരികണം അല്ലെങ്കി മറ്റവര് പിന്നേം കൊറേയോക്കാ ചെയ്യും ഒറ്റക് ചെയ്യും അല്ലെ
മ്മ്
ഹലോ ആ ആ കേൾക്കുന്നുണ്ട്
മ്മ് മ്മ് അങ്ങനൊക്ക
മ്മ് ചായകുടി കഴിഞ്ഞോ?
ന്ത പരുപാടി ന്തേലും ഒണ്ടോ
പരുപാടി ഒണ്ടായിരുന്നു ആ... ഒരു കസിന്റെ കല്യാണോണ്ടാരുന്നു.
മ്മ്.
അത് കഴിഞ്ഞ ഞ നാറാഴ്ച്ച ആരുന്നു അത് കയിഞ്ഞു. ആ അ കല്യാണോക കയിഞ്ഞു.
ഡ്രസ്സ്‌ ഒക്കെ എടുക്കെ ഒണ്ടോ കല്യാണത്തിന്
ഡ്രസ്സ് ആ ഡ്രസ്സ് എടുക്കാറുണ്ട് പക്ഷെ ഇപ്രാശ്യം എടുത്തിട്ടില്ല കാരണം ഇപ്രാശ്യം പെരുന്നാള് കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു കല്യാണം
ആ
അപ്പൊ ഡ്രസ്സ് എടുത്തിട്ടില്ല ആ പെരുന്നാക്ക് കല്യാണത്തിനും കൂടി ഇടാൻ കണ്ടാട്ടങ്ങനെ ഒരുമിച്ചെടുത്തു
റെഡി മേട് എടുക്കലാ
ആ റെഡിമെയ്ഡ് എടുക്കലാ
ഉം
ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്
ഉ നിങ്ങള് തയ്ക്കൂലായിരിക്കും അല്ലേ
ഇല്ല ഇല്ല ഞാൻ തയ്ക്കാറില്ല
നമ്മള് തൈക്കല് പഠിക്കണം ഇല്ല ഞാനും തയ്ക്കാറില്ല ഞാനും റെഡിമെയ്ഡ് എടുക്കലാണ്
ആ തൈക്കല് പഠിച്ചാൽ സുഖാണ്
ആഹ്
ഉം
ഞാന് തയ്പ്പിക്കല്ണ്ട്. ഞങ്ങളെവടെ അടുത്തുള്ള ഓലൊക്കെ തയ്ക്കും. അപ്പൊ അവരു അടുത്തൊക്കെ സീല ഇട്ത്ത് കൊടുക്കും.
വീടിനടുത്തുള്ളവരോ?
ആഹ് അപ്പോല് തയ് ച്ച് തരോ
അതിനൊക്കെ നല്ല റേറ്റ് ആവോ
ആ ഇല്ല ചെറുതായിട്ട്ള്ള നമ്മളങ്ങനെ ഓല് വല്ല്യ ദിയി അടിച്ച് കൊടുക്കണതല്ല നമ്മള വീട്ടിലിരുന്ന് എം പിന്നെ ചെറിയൊരു വരുമാനത്തിൽ ചെയ്യണ വീട്ടിലിങ്ങനെ വെറുതെ ഇരി ക്കെല്ലാം ഓ ചെറുതായിട്ടൊക്കെ ഇങ്ങനെയൊന്ന് ഇങ്ങനെ തൊടങ്ങാന്ന് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടികുള്ളു അല്ലാതെ തോനെന്നുംല്ല അടിക്കൂല നമ്മളീ എടുത്ത വീട്ട്കാരയൊണ്ട് ഇങ്ങനെ അവരിത്തൊക്കെന്ന് കൊടുക്കും അപ്പൊ അവര് വന്നഴിച്ച് തരും
ചെറിയ പോക്കറ്റ് മണി ചെറിയ പോക്കറ്റ് മണി ഒക്കെ ആവുള്ളൂ ലെ
അ ആ ആ ഓ നല്ല നല്ലായിട്ട് തൈക്കും
മ്
ഇനിപ്പതൊക്കെ ങ്ങനെ വികസിച്ച് വരണം ഇനിയിപ്പ അങ്ങനെ ഓരോരുത്തരൊക്കെ കൊടുത്താണ്ടേ പിന്നെ ഇപ്പ അത് ഇപ്പൊ പലേ മോഡലും ഇങ്ങനെ ഫോണില് കണ്ടാണ്ടേ ഓരോ മോഡലുകളാണല്ലോ ഓരോ മൂ മോഡല്ല് ദ പല മോഡലും അപ്പോ ഡ്രസ്സ്കോഡായിട്ടും അപ്പായിട്ട് എല്ലാരും ഒരുമ ഒരേ പോലത്തെതൊക്കെ അടിച്ചേണ്ടുള്ളതാണല്ലോ ഇപ്പൊ
ഓ ഫാമിലി ഒര ഒന്നായിട്ട്
ആഹ് അങ്ങനെയൊക്കെ ആവുമ്പം മാണം.
ഉം ഉ ഇങ്ങളങ്ങനെ അടുപ്പിക്കാറുണ്ടോ?
ഓ ഞങ്ങള് ഇവടെ ഞങ്ങളെ കസിന്റെ ഒരു കല്യാണത്തിന് അതേപോലെ അട് അടുപ്പിച്ചിരുന്നു. എല്ലാവർക്കും ഒരെപോൽ തത് മക്കക്കും എനിക്കൊക്കെ ഡ്രസ്സ്‌ കോടാക്കിയൊണ്ടങ്ങനെ ശീലത്തെ മാത്രൊന്നും വരൂല കൊറഞ്ഞ പൈസേ
മ്മ്
ചീലക്ക് കുറഞ്ഞ പൈസേ വരൂള്ളു ആടിക്കൂലിയാന്ന് പിന്നെ നല്ല റേറ്റ് വര്യാ
കസ്റ്റംമൈസേഷൻ ചെയ്യുമ്പോ നല്ല റെയ്റ്റാണ്
ആ അതാണ് കൂടുതലാവും അടിക്കുമ്പം സാധാ ചുരിദാറടിക്കാനൊന്നും ന്നും മാത്രമില്ലല്ലോ.
ഇപ്പഴത്തെ സ്ത്രീകളൊക്കെ ആരും വീട്ടിലിങ്ങനെ അടങ്ങി നിക്കാറില്ലല്ലോ എല്ലാവരും ഓരോരോ ജോലിക ങ്ങളായിട്ട്
ചെറുതായിട്ട് എന്തെങ്കിലൊക്കെ ഒരു ജോലി വേണല്ലോ.
ആഹ് ശരിയാണ് നമ്മ ളാവശ്യത്തിന് നമ്മളെ കൈയിൽതന്നെ വേണം പൈസ.
ആ അഅന്നെ. എന്നങ്കിലേ ഒര്ത് ഇണ്ടാവൊള്ളു. മ റ്റത് എല്ലത്തിനും നമ്മളിങ്ങനെ മറ്റുള്ളവർടെ കൈയ്ന്ന്ങ്ങനെ വാങ്ങണ്ടേ.
നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതിലും കണക്കുണ്ടാവും
ആ നമ്മക്കെന്തെങ്കിലും ജോലി ചെയ്ത് സമ്പാദിക്കാൻ കഴിഞ്ഞാൽ ആയിന് ഒക്കൂല
മം അതുശരിയാ
ചെറിയൊരു തൊഴിലാണെങ്കിലും മ്
നിങ്ങൾക്ക് അൻ അന്നേരം എന്തെങ്കിലും കൈതൊഴിലുണ്ടായിരുന്നോ?
ഞാന് ചെറുതായിട്ടിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കായിരുന്നു
ബേക്കിങ് ഒക്കെ ചെയ്യാറുണ്ടോ?
ആ ചെറുതായി നമ്മളിവിടെ ങ്ങനെ ഞമ്മള് അടുത്ത വീട്ടുകാരൊക്കെ പറഞ്ഞാല് നമ്മള ബാക്കിയൊള്ളോടത്തൊക്കെ
അ ആ
ആ ഫൻഷൻ വരുമ്പൊളൊക്കെ ഇണ്ടാക്കി അങ്ങനെ ചെറുതായിട്ട് ഒക്കെ ഇണ്ടാക്കി കൊടുക്കലിണ്ടേ
എങ്ങനെ കേക്ക് കസ്റ്റമയ്‌സ് ചെയ്തിട്ടാണോ ഉണ്ടാക്കാറ് അതോ അവര് ഡിസൈൻ ചെയ്ത് അങ്ങനെ ആയിരിക്കുല്ലെ കസ്റ്റമയ്‌സ്
ആ കസ്റ്റമർ ആ നമ്മൾ ഓല് തരും ചെലോല് ഇന്ന ഇതേ ഫോട്ടം ഇട്ടാ നല്ലത് പോലെത്തെ വേണം പറയും ചെലവര് ഞമ്മളിഷ്ടത്തിന് ഇണ്ടാക്കാൻ പറയും ഓല് ഇന്ന ഏതാ ഫ്ലേവറ് വേണ്ടിയേന്നോല് പറയും അപ്പൊ ഞമ്മള് ഇണ്ടാക്കി കൊടുക്കും അങ്ങനെ പറയുന്നേനനുസരിച്ചു ഉണ്ടാക്കി കൊടുക്കും അല്ലാതെ കടകളിൽ ഒന്നും പോലെത്തെ അങ്ങനെ അല്ല
ആഹ് ആഹ്
ഇണ്ടാക്കി വെച്ചതാണല്ലോ നമുക്ക് തര്യാ
ആഹ് ആഹ് ഇങ്ങള് ഓഡറ് കിട്ടു ഓഡറ് കിട്ടുന്നതിനനുസരിചാട്ട് ഉണ്ടാ ക്കി കൊടുക്കും
ആഹ് ആഹ് ഓഡറ് കിട്ടുന്നതിനനുസരി ച്ച് ഓർഡറ് അമ്മക്ക് തന്നാല് ഞങ്ങളൊണ്ടാക്കി കൊടുക്കും
ഉം
ഉം ആ അങ്ങനെ ഇപ്പൊ പിന്നെ അതും കുറഞ്ഞു ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കലില്ല
ഉം എന്തെ അത് നല്ല വരുമാനമുള്ള ഒരു മാർഗാണല്ലോ
ആ പിന്നെ ചെറിയ മക്കളുണ്ട് അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടാവുമ്പോ ബുദ്ധിമുട്ടായി ചെറിയ കുട്ടിയുണ്ട് അപ്പൊ പിന്നെ അങ്ങനെ നിർത്തി
കൊണ്ടാക്കുന്നത് ബുദ്ധിമുട്ട് ആണ്
ആഹ് അപ്പൊ പിന്നെ ഇങ്ങനെ നിർത്തി വെച്ചതാണ്
മ് ഇനി തൊടങ്ങാൻ
അമ്മക്ക് ഇനി ഇപ്പൊ ഇപ്പൊ പിന്നെ അതിന്റെ ഇത് പോവേം ചെയ്തില്ലേ ട്രെൻഡ് കൊറഞ്ഞല്ലോ മറ്റേ ആദ്യം ഇതിന്റെ കൊറോണ ടൈമിലൊക്കെ ആയിരുന്നില്ലേ നല്ലേ എല്ലാരും കേക്ക് ഇണ്ടാക്കലും വാങ്ങലും ഒക്കെ ആയിട്ട്
ആ അതെ അതെ അതെ
മ് മ്
ഓഹ്